ആഹ് കേൾക്കണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
മ്മ് എന്താണ് പരി പണി
എന്താ പണിക്കേദേശം കഴിഞ്ഞിരിക്കുണു
ഓഹ് പണിയൊക്കെ കയിഞ്ഞോ
മ്ഹ് കയിഞ്ഞു കയിഞ്ഞു
അത്ശരി ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല
നിസ്കാ നീനപ്പിച്ചാന്തികൊ മുഴുവനായിട്ട് കയ്യറില്ലല്ലോ ക്ക്‌ ഈ നാടുത്ത ആ ശീലടിച്ചോ രണ്ട് ശീല എടുത്തിണ്ടായിരുന്നില്ലേ അതട
അതില് അതില് ഒന്ന അടിച്ചു ഒന്ന് ഒ ഞ അടിച്ചില്ല തയ്ക്കണം ഒരു ഒഴികിട്ടിട്ടില്ല അതിന് അതി്മ ഇരിക്കുമ്പോ തന്നെ അത്ങ്ങട്ട് റെഡി ആയിട്ട് ഇങ്ങ് സ്റ്റിച്ചിങ് ആവുള്ളൂ അല്ലെങ്കി നമുക്ക്
ആഹ അതിപ്പോ ഞാനും തന്നെ ഞാനും അന്നെടു ത്തില്ലേ അത് രണ്ടെണ്ണം ഇന്റത് ഞാതിരെ അടിച്ചിട്ടില്ല മോൾത് അടിച്ച് എനിക്ക് രണ്ടെണ്ണം ന്നല്ല അത അടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ചില പെന്തില് ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്നിങ്ങനെ എവിടെേലൊക്കെ ഒന്ന് പോണംന്നുണ്ട് ഞങ്ങള് ഫാമിലി കസിൻസുവായിട്ട് അപ്പൊ അങ്ങനെയാണെങ്കി അപ്പഴ്തേക്കൊക്കെ അടി
ആ ആ എങ്ങനെയ അപ്പൊ ഒരു ഔട്ടിംഗിനെന്ന് പറയുമ്പോ ഒരു ക്യാഷ്വൽ ആയിറ്റല്ലേ ആ മെറ്റീരിയൽ ഫാബ്രിക് ക്യാഷ്വൽ ടൈപ്പ് തന്നെയാണല്ലോ അല്ലേ
ആണ് അപ്പൊ ഞാനങ്ങനെ വിചാരിച്ച് എനിക്ക് എനിക്ക് തോനുന്നൂ എനിക്ക് ഇടാന് കംഫർട്ട് ഈ ജീനക്ക്ലെ ടോപ്പ് ഉണ്ടല്ലോ ഞാൻ ഇറക്കത്തിലേ അടിക്കാറുള്ളൂ ഒപ്പല്ലേ ഓപ്പൺല്ല അത അങ്ങന അടിച്ചാ ഒന്നുകടെ സുഖണ് അങ്ങനെ വിചാരിക്ക ക്ക്ണ്ട് ചെൽപ്പം അങ്ങനെ അടിക്കണം കരുതുന്നുണ്ട്
ഉം അത് അത്യാവശ്യം നല്ലോണ്ണം മെറ്റീരിയൽ ഉണ്ടല്ലോ
ആഹ് മെറ്റീരിയൽ ഇല്ല ഞാന് ഒന്നും നല്ല കൊറെ മെറ്റീരിയൽ ഉണ്ട് ഒന്ന് അത്രല്ല രണ്ട് മെറ്റീരിയൽ എടുത്തി ഒന്ന ഞാൻ ആകെ മൂന്ന് മെ റ്റർ രണ്ടര മീറ്ററ ഒക്കെ എടുത്തത്
ഓഹ് രണ്ടര മീറ്റർ ആവുമ്പം ഉം ഇയാൾ പ
അയ്ൻ ഞാൻ ഹൈറ്റ് ഉള്ളതല്ലേ
ആഹ് വേണ്ടിവരും രണ്ടരാം മൂന്നൊക്കെ വേണ്ടി വരും കൈ ഒക്കെ ലൂസ് ലായിരിക്കല്ലോ ഉ
അല്ല ഞാന് ഓപ്പൺ ഇല്ലാതെ കൈ ഇനിയിപ്പോ ഉള്ളിൽ ഇന്നറി ഇട്ടി ആ രീതിയിലാണ് വിചാരിക്കണുന്നത് ബ്ലാക്ക് പാാന്റക്കെ അതിനപ്പ അതൊക്കെ വട്ട വേണം
ഓഹ് ശരി അല്ലേ ഒരു ഡ്രസ്സ് വിറ്റാൽ മടിയ
ആഹ് ഞാനുണ്ടല്ലോ അന്ന് നമ്മള എടു ത്തില്ല ഒരു കറുപ്പ് ശീല ഇന്റെ മോൾക്ക് വേണ്ടിട്ട് അതടിച്ചിട്ട് ഞാന് കല്യാണത്തിനിട്ട് അപ്പൊ എല്ലാരും നല്ല നല്ല ഭംഗിയുണ്ട എന്നൊക്കെ പറഞ്ഞു എല്ലാരെ ആഹ് അത് ആഹ് മിടിയും കുപ്പായ ആയിരുന്നു ആഹ് ഫ്ലെയർ ആയിട്ട് പിന്നെ ഞാൻ അതിന്റെ അടി ആഹ് ഷോട്ട നമ്മുടെ ഈ പ്ലേറ്റ്സ് വന്നാണ്ടല്ലേ കുപ്പായല്ലേ കൊറച്ചിറക്കത്തില് അങ്ങനെ കൊടുത്തത് പിന്നെ ആമി മിഡി ഒന്ന് പൊങ്ങി നിക്കാൻ വേണ്ടിട്ട് ഏഹ്
പലാസോ പാാന്റിന് പകരം സ്കർട്ട് കൊടുത്തു
ആഹ് സ്കെട്ട് കൊടുത്തും പിന്നെ മിടി മിടി പൊങ്ങി നിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിലും മറ്റേ മറ്റേ സാധന ഇല്ലേ എന്തിന അയ്ൻ പറയാ ഇങ്ങക്ക് അറിയാരിക്കോ
ആഹ് ഒരു നെറ്റ് പോലത്തെ ആഹ് സ്റ്റിഫ്നെറ്റ് വാങ്ങിട്ട് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു മിടി പോലെ ആക്കി അടിച്ചു എന്നിട്ട് അത അയ്ന്റെ ഉള്ളില് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്ന രീതിയിൽ ആ അപ്പൊ അത്യാവശ്യം പൊങ്ങി നിക്കണണ്ട് എല്ലാതെ നല്ല ഫീഡ്ബാക്ക്ന്നു ആഹ്
ആഹ് പിന്നെ അതേപോലെ ഞാനടിച്ച ഡ്രസ് കണ്ടിട്ടും എല്ലാരും നല്ലത് പറഞ്ഞു അപ്പൊ ഒരു സന്തോഷം
ആഹ് അതാണ് അന്റെ വോയ്സെ ഒന്ന് ങ്ങനെ ബ്രേക്ക് വുന്ന പോലെണ്ട് ഒന്ന് ഒന്ന്
അത് ശരി ആഹ് തന്നെ ഞാനിങ്ങനെ ഓരോ പണി ങ്ങനെ ചെയ് ചെയ്തോണ്ടിരിക്കുമ്പളേ അങ്ങോട്ടും ഇങ്ങട്ടും ഇങ്ങനെ മൂവ് ചെയ്യണിണ്ട് ചിലപ്പോ അതൊണ്ടായിരിക്കും
ആഹ് ചെയ്തൊണ്ടിന്നള്ളല്ല അതായിരിക്കലേ
ആഹ് നമ്മള് പണി തിരിക്കല്ലേ നമുക്ക് പണി ഒരുച്ഛയാവുമ്പോ മൂന്ന് മൂന്നര കഴിഞ്ഞ് കയറാഞ്ഞാലേ
ആഹ് ആഹ്
അതെ അതെ അപ്പം ഭക്ഷണം അതിന്റെടെ കഴിക്കുന്നുണ്ട് അപ്പം അല്ല എന്ത പറയാ അതാ സ്റ്റിച്ച് ചെയ്തലേ അപ്പം സ്റ്റിച്ച് ആ ചെറിയ മോക്ക് വേറെ കെമയട്ട് എടുത്തിട്ടണല്ലോ
ആഹ് മോക്ക് റെഡിമൈൻഡ് എടുത്തൂടർന്നോ ഇനിയിപ്പ അതിന്റെ കുറച്ച് ശീല ബാക്കിണ്ട് അതിനോണ്ട് ഇഞ്ഞി ഇനിയൊരു കല്യാണം വരുന്നുണ്ട് അന്നേട്ട് മോക്ക് ചെറിയ രീതില് എന്തേലും ഒന്ന് അടിച്ചാല് ഓല്ക്ക് രണ്ടാക്കും ഒരുപോല ആക്കി ഇടാലൊന്ന് വിചാരിച്ച് അങ്ങനൊക്കെ ചെയ്യണന്ന് വിചാരിക്ക്ണ്ട്
ആഹ് നല്ല രസാണ് രണ്ടും ഒരേ പോലെ ങ്ങനെ ഡ്രസ് ട്ടിങ്ങനെ കാണുമ്പോ തന്നെ നല്ല ഭംഗിയാണ്
കുറവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എലൈൻടോപ്പ് പോലെ അങ്ങനെ ലൈനായിട്ട് അങ്ങനെ ചെലപ്പോ അങ്ങനെ അ ടിക്കേണ്ടി വരും കാരണം അയിനുള്ള ശീലേ ഒള്ളൂ അത്
പിന്നെ ഓള് ചെറിയ മോളാണ്
ആഹ് ആഹ് ചെറിയ മോളായാലും ഞൻ പറഞ്ഞില്ലേ കൊറച്ചന്നെ ഒള്ളൂ ശീല വല്ലാതൊന്നും ബാക്കിയില്ല അപ്പൊ അതോണ്ട് കയ്യിണ പോലെ അടിക്കണം ഉം അങ്ങനെ വിചാരിക്കുന്നത്
മറ്റത് അങ്ങനെ ടോപ്പാക്കി അടിക്കാ പിന്നെ വേറൊരു മെറ്റീരിയൽ ഇടിത്തിട്ട് ഇണ്ടായിരുന്നില്ലേ അതോ രണ്ടും അങ്ങനെ തന്നെ ഒരേപോലെയാണോ അടിക്കാൻ വിചാരിച്ചത്
അല്ല മറ്റത് എനിക്കിപ്പോങ്ങെനെ തോന്ന ഞാന് എടുത്തത് കോട്സെറ്റ് റ്റായിട്ട് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇൻക് പ്പൊ അയിനൊണ്ട് തോന്നാ ഞാന് മുന്നേ ഒരു ടോപ്പ് അടിച്ചിരുന്നു ഒരു കണ്ടാലൊരു സ്കേർട്ടും ടോപ്പും പോലെ തോന്നും പക്ഷേ അത് സെറ്റ്
ആആഹ് അത് നല്ല ഭംഗിണ്ടായിരുന്നു ട്ടോ
ഒ ഒരുപോലെയാണ് ഏഹ് ആഹ് പക്ഷ ന്താ ഏഹ്
അത് മെ
അതുപോലെ ആക്കിട്ട് അടിച്ചാലോന്ന് വിചാരിക്കണണ്ട് നോക്കട്ടെ ഒഴിവ് പോലെങ്ങനെ അടിക്കണം
അ
അതിന് അത്യാവശ്യം എന്താ ക്ലോത്തും വേണം ഞാൻ എടുത്തിട്ടുണ്ട് അഞ്ച് മീറ്ററോ എങ്ങാൻ എടുത്തിട്ടുണ്ട് അത് അപ്പ പിന്നെ ണ്ടാവാരിക്കും എന്താ പറഞ്ഞെ അന്റെ വോയിസ് നല്ലോം ബ്രേക്ക് ആവുന്നുണ്ട് അത് ആന്ന് മെറ്റീരിയല് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഞാൻ അഡ്സ്റ്റ് ചെയ്തിട്ട് അടിച്ചതാണ് അപ്പൊ പിന്നെ അത് വേം പിന്നി പിന്നി പോന്നു അത് പിന്നെ ഇഞ്ഞിപ്പോ ഞാൻ എന്തേലൊക്കാക്കണം ന്ന് വിചാരിച്ചടങ് വെച്ചിട്ടുണ്ട് മക്കക്കോ എന്തെലൊക്കാക്ക വിചാരിച്ചു ചെറിയ ഉടുപ്പൊക്കക്കിട്ട് അടിക്കാലോ
അതെ അതെ ഞമ്മക്ക് ഞമ്മളെല് ഐഡിയ ണ്ടെങ്കി പിന്നെ നമ്മക്ക്ത് എങ്ങനെയും അങ്ങനെ മാറ്റാലോ ഞാൻ തന്നെ ഒരു ഡ്രസ്സിങ്ങനെ കൊറെ പ്രാവശ്യം ഇടുമ്പോം ഇപ്പൊ ഒരു പ്രാവശ്യെ ട്ടാ തന്നെ നമ്മക്ക് ആ ഡ്രസ്സിനോട് ഒരു മട്പ്പാണല്ലോ
ആഹ് ആഹ് അപ്പം നമ്മക് മാറ്റ വെട്ടീട്ട് വേറെ ആഹ് അങ്ങനെ ചെയ്യാലോ
അത് അങ്ങനെ നല്ല രസാണല്ലോ അപ്പം അപ്പ നമുക്ക് ആ പിന്നെ നമ്മള്. സെയില് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഡ്രസ് തന്നെയാണോ ആൾ ഇട്ടിരുന്നത് മുന്നിട്ടിരുന്നതെന്ന് മനസ്സിലാക്കാനും കുറച്ച്. അപ്പപ്പോ പിന്നെന്ന് പറഞ്ഞ ഡ്രസ്സ് ഇട്ടാ പിന്നെ സ്ത്രീകൾക്ക് ഡ്രസ്സിനോട് ഒരു ഭയങ്കര.
പൈസ വാണം ഉ ഉം സത്യാണ്. ആഹ് പക്ഷെ അതിപ്പോ നമ്മള് നമ്മളിപ്പോ റെഡിമെയ്ഡ് വാങ്ങുന്നത് നമ്മള് നമ്മള്. ശീലടുത്ത് നമ്മള് തന്നെ അടിക്കുന്നത് നമ്മില് നല്ല ചേഞ്ച് ഉണ്ടല്ലോ? ആഹ് ആഹ അപ്പൊ നമ്മക്കിപ്പോ. പൈസന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് തന്നെ നല്ല ലാഭം ഇവിടെ വരുന്നുണ്ട്. അയനെ പൊ എങ്ങനെ പോയാലും റെഡിമെയ്ഡ് എടുക്കുമ്പോ.
ഉം
സ്റ്റാർട്ടിംഗ് എങ്ങനെ ആയാലും അത്യാവശ്യം നല്ലൊരു ഡ്രസ്സിന് വരും പക്ഷ നമ്മളത് തന്നെ ആ സമയം നമ്മളൊരു ശീലടുത്ത്. അടിക്കുമ്പോ അത്ര വരുന്നില്ലല്ലോ?
അതെ അതെ പിന്നെ ആ ഡ്രസ്സ് ഇട്ട് ആ രണ്ടെ അഞ്ഞൂറിന്റെ ഡ്രസ്സ് ഒരു വൺ ടൈം യൂസ്. എല്ലാ ഡ്രസും.
അതിപ്പോ ഞാനീ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞിലേ അന്ന് ഞാൻ റെഡിമെയ്ഡ എടു ത്തത് പക്ഷെ എനിക്കത് എടുത്തതിന് ശേഷാണ് ഞാൻഓരോ ശീലകള് ങ്ങനെ കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര നഷ്ടപോധം കാരണം അത് അതിന് ഏകദേശം രണ്ടായിരത്തി വന്നിട്ടുണ്ട് പക്ഷെ നമുക്കതിലേറെ രസത്തില് നമുക്കന്നെ അടി ക്കേനു. ശീലെടുകാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഉം
നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യായിരുന്നു പക്ഷേ. ഞമ്മക്ക് പിന്നെ അത് പിന്നെ നമുകൊരു കുറ്റബോധാണ് അതി ഇ കൊകെണ്ട് നമുക്ക് നല്ല വിലക്ക് ഡ്രസ്സ് വാങ്ങിയാലേ?
ഇപ്പൊ എന്താറിയോ ഇപ്പ നമ്മള് ഈ ശീലടുത്ത്. ക്കൽ തുടങ്ങിയതിന് ശേഷം വല്ലാതെ റേറ്റിന് നമ്മള് ഡ്രസ്സ് എടുക്കുന്നില്ല കുറെേ ഡ്രസ്സ് നമുക്ക് എടുക്കാം പക്ഷെ. റേറ്റ് വരുന്നില്ല ഒരു ഡ്രസ്സിന്റെ വിലക്കെന്നെ നമുക്ക് ഒരു മൂന്നെണ്ണം നാലെണ്ണം എടു എടുക്കാൻ കയിണ്ട് ശീല വാങ്ങി നമ്മൾ തന്നെ അടിക്കുമ്പോ അപ്പൊ നമ്മുക്ക് പിന്നെ അങ്ങനെ. ചേലാ യോട് ത്ത്ന്ന് പിന്നെങ്ങനെ എടുക്കുമ്പോ ഭയങ്കരമായിട്ട് എടങ്ങാറാവ.
ആ അതെ പിന്നെ ഇപ്പം മോഡൽസ് ഇങ്ങനെ മാറ്റം പറ്റി പെട്ടെന്ന് അപ്പൊ ആദ്യൊക്കെ ഒരു ഓരോ സീസണ മോഡല്. ആ സിനിമയിൽ ഇട്ടൊരു ഡ്രസ് അങ്ങെനെ മോഡൽ.
ആ ആ് മറ്റേ പണ്ട് മേരികുണ്ടൊരു കുഞ്ഞാട് അങ്ങനെ. പറഞ്ഞി്ട്ട് സ്വപ്ന കൂടെ ആ ഒരു കൊല്ലം. പിന്നതായിരിക്കും ഇപ്പ അങ്ങനെയല്ല ലോ ഇപ്പ ഇന്ന് ഒന്നാണെ നാളൊന്ന.
ആ യുണീക്ക് യൂണിക്ക് ഇപ്പൊ മോഡൽസ് എന്ന് പറയ്ണെ അവനാന്റെ അവനാൻ. പാടെ പറഞ്ഞ് നമ്മള് പറഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ഓരോ ഡ്രസിന്റേത് ഇങ്ങനെ അട മോഡൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് പുതിയൊരു മോഡൽ ഉണ്ടാവും.
അതെ അതെ അങ്ങനെയാണ് ഇപ്പോ. ബ്രേക്ക് ആവുന്നെ കൊണ്ടാണോ?
അറിയില്ല കേട്ടോ ഇവിടെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ കാണിക്കുന്നത് ഫ ഫുൾ ഫുൾ റേഞ്ച് ആണ്.
അതെ ഉ ഉ ഇപ്പൊ ക്ലിയറായി ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ട്.
അതെ അതെ അതെന്താവോ നമ്മള് അങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പൊ. ുമ്പോറ്റു ഫ്ലോയിൽ സംസാരിക്കുന്നോണ്ടാണോ എന്താ അറിയില്ല?
ആ ആ അത് ഉ അതുപോലെ. പിന്നാണ് മോൾക്കടിച്ച് ആഹ് ഇപ്പൊ ഓക്കെയാണ് മോൾക്കടിച്ചിട്ട് ഇല്ലാരുന്ന് ജം‍സ്യൂട്ട് ഉണ്ടല്ലോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു
ആഹ് അതെ അത് അത് ഞാന് അങ്ങനെ അടിച്ചാരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുണു മോള് കൊർച്ച് നീളം വെച്ച് തോന്നു ഞാനാ ആ സൈസ് ല അടിച്ചിട്ട് ആൾക്ക് വേറൊരു ഡ്രസ്സ് ഞാന് അന്ന് ഞാന് അത്ര മെറ്റ് അത്ര തന്നെ മെറ്റീരിയൽ എടുത്ത് വേറൊരു ഡ്രസ്സ് അടിച്ചിരുന്നു അതിപ്പോ കാലിന്റെ അവിടിക്കില്ല കാലിന്റെ അവിടക്കില്ല മീൻസ് ഫുൾ ലെങ്ത്. ഇല്ല്യാ പ്പ ഞാനിപ്പോ അവന്റെ ഒരു പീസ എടുത്തിട്ട് ഒരു ആഹ്
അപ്പൊ ഇനി അങ്ങനെ ലെങ്ങ്ത് കുറവായാലെന്താ ചെയ്യാ അടില് മോളുണ്ടോ വേറെ മോളുണ്ടോ നിനക്കില്ലല്ലോ ലെങ്ത്ത് കൊറഞ്ഞാ എന്താ ചെയ്യാ ചോയ്ക്കാ
ഇല്ല ലെങ്ത് കുരഞ്ഞ അതന്നെ അതിന്റെ ചെറിയൊരു കണ്ടം മെറ്റീരിയൽ ഉണ്ടല്ലോ അപ്പോ അത് അഹ്
ആഹ് അങ്ങനെ കൊടുക്കാല്ലേ
തേച്ച കൊടുത്താ അത്യാവശ്യം ചെറിയ ലൂസിലാണാ ഡ്രസ്സ് കെ
ആയ്ശരി
ആഹ് മൊത്തം വരും ഒരു ഡ്രസ്സ് അടിച്ചിട്ട് ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ആ ഡ്രസ്സ് ഇപ്പോം നമ്മളിപ്പം എട് തൈ കൊണ്ട് എട്
വിളിക്കാട്ടടി പിന്നെ കൊറച്ച് ബിസിയാണ്